ഹലോ
കേൾക്കുണ്ടോ?
ആഹ് കേക്കണ്ട് പിന്നെ പണി എന്താ ഇവിടെ എങ്ങനെ കുത്തിർക്ക.
ആ ഹ് ഹ് ചായ കുടിച്ചോ
ആഹ് ചായ കുടി കഴിഞ്ഞ് അല്ല ഞമ്മളാ ഷോപ്പ് ഇട്ണ എന്തേ ആയി
ആ ഞാനും അന്നെ അന്നടുത്ത് അത് അന്നെ വിളിക്കാം വാണ്ടി നിക്കേന് അത് ഇപ്പ എന്തേലും നമക്ക് തീരുമാനാക്കണല്ലോ
ആഹ് അതന്നെ എന്തെങ്കിലൊക്കെ ഉണ്ട
അതന്നെ
പിന്നെ എന്താ കേട്ടപ്പോ
അതന്നെപ്പ ഹി എന്താ ഞമ്മക്കിപ്പ ചെയ്യപ്പ എല്ലാരും ഇപ്പ ഇങ്ങനെ ഓരോ ക്ലോത്തിങ് ഡ്രസ്സ് കടെം തുണികളെ ഷോപ്പ് അങ്ങനെ ഒക്കെ ആണല്ലോ ഉണ്ടാക്കണേ അപ്പൊ
അങ്ങനെ എന്തേം നോക്കിയാ മതി ലെ
ഉം അല്ലെങ്കി പിന്നെ ഞമ്മ എനി ക്ക് അല്ലെങ്കി പിന്നെ കൊറേ ആൾക്കാര് അതേൽ തന്നെ ഓരോ കടികൾ ഉണ്ടാക്കി കൊടുക്ക അങ്ങനെം നോക്ക്ണ്ട് നമുക്ക് എന്താ ചെയ്യാ ഡ്രസ്സ് കട ഇടെ
എങ്ങനെ ഞ്ഞമ്മക്ക് എന്തായാലും ഒന്നലെ ഒന്ന് ചെയ്തോക്ക അങ്ങട്ട് ശരിയാകോ നോക്ക അല്ലെ
ആ ആ അതന്നെ ഞാൻ തോന്നുന്നു ഞമ്മക്ക് ഇപ്പ കോറ്റം ഇപ്പ എല്ലാ ഒരു ഡ്രസ്സിനോടൊക്കെ അല്ലേ ഭയങ്കര ഇത് കൊടുക്ക്ണേ
ആഹ് അത് തൊടങ്ങും പിന്നെങ്ങണ്ട് ഇൻസ്റ്റെലൊക്കെയ്
അതന്നെ ഒരു പേജ്ണ്ടാക്കിയാല് ഉം ഒരു നല്ല ഡ്രസ്സ് കട ഉണ്ടാ ക്കാ ൻ പെണ് കു പെണ്ണ്ങ്ങക്ക്ള്ള ഒരു ബൊട്ടീക്ക് പോലെ തൊടങ്ങ
ആഹ് അതന്നെ അയിന് നമ്മളെ സാധനം നമ്മക്ക് ഇബടെ പോയാണ്ട് ഇട്ക്കാം സൂറത്തില് പോയാണ്ട്
ആഹ് അതെവിടെ
അത് എവ്ടെ ഇപ്പ സ്ഥലം നമ്മള് ഇതില് അടിച്ച് നോക്കേണ്ടി വരും ഞാനിങ്ങനെ ഇതീ കണ്ടതേയ്ന്ന് യൂട്യൂബില് അയില് കൊറഞ്ഞ പൈസ
ആ അതന്നെ ഞാനും അങ്ങൻത്തെ ഏതൊക്കെ കണ്ട്ക്ക്ണ് അപ്പൊ അവടെ പോയാ ഞ്ഞമ്മക്ക് ഇതേ പോലെ കൊറഞ്ഞ പൈസക്ക് വാങ്ങാം മറ്റെ ഞ്ഞമ്മക്ക് കൊറച്ചൊരു വരറ്റിക്കങ്ങനെ വക്കാ
അങ്ങനെ ഓല് ഓൺലൈനായിട്ട് ഇത് ഇത്‌ തരും പക്ഷെ നമ്മള് പോയിട്ക്കാ നല്ലത്
ആഹ് ഞമ്മക്ക് മെറ്റീരിയല് നോക്കിങ്ങാണ്ട് നല്ലതൊക്കെ നോക്കി അങ്ങനെ എടുക്കാ
അതന്നെ
അങ്ങനേണെങ്കി ഞ്ഞമ്മക്കെന്ത് ചെയ്യാ ഒരു സെറ്റില് ഇതേപോലെ കൊറച്ച് പാർട്ടീ വെയറായിട്ടുള്ള ഡ്രസ്സ്
പിന്നെ കൊറച്ച് നോർമ്മല് കോ ട്ടൺ ചുരിദാറേള് അങ്ങനെ അതന്നെ പിന്നെ ആഹ് കുട്ട്യേ കുട്ട്യേളത് ആ കുട്ട്യേളത് ഞ്ഞാൻ ഉം വേണെങ്കി അതും അങ്ങനെ ആക്കാം
ഉം ഉം
പിന്നെ വേണങ്കി കൊറച്ച് പർദ്ദ പോൽത്തെ ഒരു സൈ ഒരു ഒരു കുഞ്ഞി സ്ഥലം ആ ഫർദ്ദക്കെയുള്ള അങ്ങനെ ഉള്ളേന്
പിന്നെമ്മക്ക് അയിന്റെ ഒരു അയിന്റെ ഒരു ഭാഗത്ത് ഇതും ഇടാം ശീലകള് കൊറേ ശീല എറക്കിങ്ങാണ്ട് എന്നാ എന്താ വച്ചാല് ഈ അടിച്ച്ണോലൊക്കെ ഉണ്ടാവേയ
ആ ഓരും വന്ന് ഭക്ഷ് പിന്നെ അതും അല്ല ഇപ്പ മറ്റേ ഇതില്ലേ ആന്റി ഗാർണിഷ് മാലകള് കൊറേ ജ്വല്ലറി ഓക്കെ ആ ഞമ്മക്ക് എന്തെ ആഹ് ഞമ്മക്ക് ഞമ്മളെ ഫ്രണ്ടിൽ കേറുന്ന ആ ഒരു സൽത്ത് ഞമ്മക്ക് എന്തെയ്യ അങ്ങൻത്തെ കൊറേ മാലിം വളിം. ആ ഒര് ഏര്യന്നെ കൊട്ക്ക പിന്നെ കൊറ്ച്ച് അത്യാവിശ്യം കൊറച്ച് ഹൈ ലെവല്ല് നിക്കുന്നോല്ത്തെ കൊറച്ച് ഹാൻഡ് ബാഗും നല്ല ചെര്പ്പ്കളാണ്. അത് അങ്ങൻത്തെ കൊറച്ചൊരു മോഡല്ല് അത് കൊടുക്കാ മുന്നില്.
ആ അത് പറ്റും.
ഉം അപ്പൊ കേറി വെര്നോർക്ക അത് കാണുമ്പോ ഒരു ഇതേയ്ക്കാരം.
ആഹ് അതന്നെ. എല്ല അയ്ലെന്നെ ഇണ്ടായാലേ ഒര്ത.
ആഹ്.
പിന്നെ അങ്ങനെ അമ്മക്ക് എന്തെ ഒന്ന് നോക്ക. ഇഞ് ഒരു കട ഇത് വാണ്ടീനിലെ. വാടകക്ക് ഒര് കട.
ആ വ ആ വ. ഞമ്മൾ ഇപ്പ ടൗണിലൊക്കെ തന്നെ ഇപ്പ സെലം വാങ്ങാനും നല്ല പൈസ ആകുംലേ.
ഉം അവ്ടെ ഇണ്ട് ഒരു സെൽ ത്ത്ണ്ട് വാടക ഇത് കൊട്ക്ക്ണ്. ഔടെ എയ്തിവെച്ചെണ്ടീനി. അമക്ക് അയിലൊന്ന് വുൾച്ച് ചോയിച്ചോ
ആ ഇന്നാ അതെത്ര എന്താന്നൊക്കെ ചോയ്ച്ചാല് ഞമക്ക് അവിടെന്ന ഒര് കടം ഇടേയ്നു.
ആയിര്ത്തില് കൊറച്ച്ല്ലേ വാടകൊക്കെ കിട്ട്ണ ഇണ്ടെങ്കില്.
ആഹ്
അതാ നല്ലേ. അല്ലെങ്കി പിന്നെ അമ്മക്കത്തെ ഒക്കും വാണ്ടെ. എന്നും വടക ഇത് എങ്ങനെക്കെ ഒക്കെ പോവാന്നൊന്നും പറ
അറീല്ല. എ കടേക്കെ ഒന്നൊന്ന് ഒന്ന്. സ്പെറ്റായി ഉഷാറായി കഴിഞ്ഞ പിന്നെ കൊഴപ്പല്ല.
ആഹ് അതന്നെ പിന്നെ കൊഴപ്പല്ല. ഏതായാലും അമക്ക് നോക്ക. അയിക്ക് അയ്‌ന് ഇതും മാണ്ടെ പണിക്കാരും മാണ്ടെ
ആ പണിക്കാരും വാണം. ഞമ്മക്കെന്തെയ്യ അദ്യം നല്ലൊരു ഞമ്മളെ മനസ്സില്ള്ള രീതിക്ക് ഒരു പ്ലാന് ചെയ്യ. ഒരു പ്ലാനിങ് വരക്ക.
ആഹ് ഇന്ന ഇയ്യെ ഒരീസ അമ്മക്ക് രണ്ടാക്കു യൗടെങ്കിലൊന്ന് കൂട്യാ മതി.
ആഹ് അതന്നെ ഞമ്മക്കൊന്നില്ലെങ്കി പൊറ്ത്തെ എവ്ടേലു ഒര് കഫേയിലൊ. അല്ലെങ്കി അങ്ങനെ എന്തെലു ഒക്കെ ചെയ്ത് ഞമ്മക്കെന്നെ ഞമ്മളെ ഇഷ്ടത്തിനൊത്ത് നോക്കേയ്നി.
അതെന്നെ. അത് കഴിഞ്ഞ് അങ്ങനെ ആകുമ്പോ അമ്മക്കൊര് ഐഡ്യ കിട്ടും. രണ്ടാളും കൂടി തീരുമാൻച്ചാണ്ട്.
ഉം ഫോണില് പറയുന്നേനേക്കാട്ടിലും നേരിട്ട് പറയുമ്പോ കൊറച്ചും കൂടെ ഒരു നല്ലതെയ്ക്കാരം.
ആഹ് അതന്നെ. ഏതായാലും അമ്മക്ക് നോക്കാ. എല്ലാരും സ് ഇതുണ്ടായാല്.
ഞമ്മക്ക് ഇന്നാ പിന്നെ ആദ്യം ഞമ്മക്ക് എന്തെയ്യ. കട ഏകദേശം ഒന്ന് സെറ്റ് ആക്കണം.
ആഹ് അതന്നെ.
ഇന്നട്ട് ഞമ്മക്ക് പിന്നെ അയിന്റെ തുണികളും കാര്യങ്ങളൊക്കെ ഇട്ക്കാൻ പോകാ.
ഉം അല്ല കട അമ്മള് ഇതാക്കിയാല്വെ അയില് എന്തെങ്കിലൊക്കെ പണികള്ണ്ടാവും. ഈ ഡ്രസ്സെക്കാനും ഇതിനൊക്കെല്ലെ.
ഉം
അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇങ്ങട്ട് പോവ വാങ്ങാന്.
ഉം അഹെന്നെ. ഒരീസം ഒയിഞ്ഞങ്ങ് പോണം
ഉം ട്രൈനില് പോയാംതി
ഏഹ്
സൂറത്ത് അവിടെന്നെ പലേ കൊർഞ്ഞ വെലക്ക്ട്ടും തൂക്കി കിട്ട്ണ സ്ഥലങ്ങളൊക്കെണ്ട്
ആഹ് അതന്നെ പ്പ അങ്ങനെ പോയി നോക്കാ
ഉം എല്ലാം കിട്ടുവയ്ന്നഅങ്ങനെ
നല്ല തുണിം അങ്ങനെ കൊർസ് നല്ല ക്വാളിറ്റിക്കെള്ളേ
ഉം ഉം ന്നിട്ട് അമ്മക്ക് ട്രൈയ്നില് അമ്മക്ക് ഇങ്ങട്ട് പോര ഓല് സാധനം പാർസൽ എത്തിച്ചോളും
ആഹ് ഓരങ്ങനെത്തിക്ക്യോ
ഉം ഞമ്മളെ ആദ്യമ്മള് പോയാണ്ട് ഇട്ക്കാനല്ലത് അയിനമ്മള് ഇതികൂടെ കാണുമ്പയ് അയ്ന്റെ ധാ അറീല അങ്ങനെ
ഉം അയ് ശരിയാ പിന്നെ തുണി ഞമ്മകന്നൊന്ന് നോക്കണേര്ന്ന് നോക്കണ്ടേ എങ്ങൻത്തെതാന്നൊക്കെ
പ്പൊക് പാർട്ടി വെയറ് അങ്ങൻത്തൊക്കെ കൊർച്ചെട്ക്ക പാ കോട്ട
ഉം അയന്നെ ഞാന് തേപോലെ ക്ക കൊറച്ചു മുന്നേട്ടോ ഞാനിതായാലും കോയിക്കോട് പോയതാ ഞങ്ങള് ക് ഞാനിൻന്റെ പെരെല്ള്ളോരൊക്കെ അങ്ങ്ട്ട് വര്ന്നയ്അന്നിൻക്ക് ആഹ് സമയത്തൊരു കല്യാണംണ്ടയ്നു
എഹ് കൂടെ
പിന്നെ ന്റെ ഒരു കുടുംബത്തില്
ആഹ്
അപ്പഞാനയ്നും ഡ്രസ്സ്ക്കണം ന്നൊക്കെ വിജാര്ച്ച് കോഴിക്കോടക്കെപനല്ലത് ണ്ടാഗോല്ലോച്ചിട്ട് അങ്ങനെയപ്പോ അവിടെതേപോലെ ഈ ബൊട്ടീക്ക്കള് ണ്ടാവോല്ലോ
ആഹ് ആഹ്
ഐലൊക്കെ നല്ല വെലയ്ക്കാരംട്ടോ ന്നിട്ട്ദെ പോലെ ഞാൻ പോണ വണ്ടീല് പോവുമ്പോ ഒരു പൊർത്ത്ന്ന് ഡിസ്പ്ലേണ്ട് ഇഷ്റ്റയ്റ്റ് ഞാൻ കടേ കേറി നല്ലൊരു ര്താണ് പാർട്ടി വെയറാണോ ചോയ്ച്ചാ ഒരു സിമ്പിള് ഡ്രസ്സ് അയ്മ ഒര് സിംമ്പ്ള് കൊർച്ച് എന്താ പുള്ളിപ്പുള്ളി സിമ്പിള് കൊർച്ച് കല്ല് വർക്കേൾണ്ടാവുല്ലോ അവിടെ ഇവി ട്യേ ഒരോ കല്ലായിട്ട് അത്ര ഹെവീ ആഹ് ഹെവീ വർക്കൊല്ലന്ന നല്ല സിമ്പളു അല്ല കാണ് മ്പോരിഷ്ട്ടം എല്ലാരു ഒന്ന് നോക്കുട്ടാ അങ്ങനെ മോഡല്
ന്നിട്ട് ഞാനാ കടേല് കത് ഭയങ്കരഷ്റ്റായി ന്നിട്ട് കേറീറ്റ് ഞാന് അത് നോക്കീ അപ്പൊ അയ്നത്രേ ചോയിച്ച പ്പോ പന്ത്രണ്ടായിരം
ഏഹ്
ഞാനാകെ ഇല്ല ഞാനയിട്ട് പോയി അത് അതേ ഡ്രസ് ഇപ്പഞമക്ക് അടിച്താക്ക്യാല അയ്യായിരത്തിന്റെ ഉള്ളില് ഇണ്ടാക്കാ പഷ് പന്ത്രണ്ടായിരം പ്യക്കൊക്കെ ഡ്രസ്സ് കല്യാണ ഡ്രസ്സിനന്നെ പ അത്രക്കാവൂലേ
ആഹ് ആഹ് അയ്ന് അയ്ലേറാവും
ഉം
അത്രനല്ലേകാരാക ആ ഞാ ഡ്രസിനൊക്കെയ്ന് നമ്മള് വാങ്ങുമ്പോ വില പിന്നെ നമ്മള് എന്താ വാ ങ്ങി ഞമ്മളന്നെ വെല ഇടലല്ലേ
ആഹ് അതിന് ഞമ്മളന്നെ വെലട ഇപ്പം ഞമ്മള് ഇപ്പൊരു ആയിരത്തിനൊരു ഡ്രസ്സ് ഇപ്പ ഞമക്ക് കിട്ടിയെങ്കില് ഞമ്മക്കതൊരു ആയിരം ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കൂട്ടി
അങ്ങനെ കൊടുക്കലേ
ആഹ് അങ്ങനെ തന്നെ തോന്നുന്നുട്ടോ ഇപ്പൊ കിട്ട് ണേന്റെ പകുതി ഞമ്മള് കൂട്ടും ഞമ്മക്ക് ഞമ്മളെ ലാഭത്തിനും വാണ്ടീട്ട്
ഉം രണ്ടാളും ഒരേ മാതിരി ട്ത്താ മതി പൈസൊക്കെ
ആഹ് അതന്നെ രണ്ടാളും ഒരേപോലെ
ഉം ഇങ്ങട്ട ഹ് വീതിച്ചാ തീ പിന്നെ ഉം ഉം പിന്നെ വേറെ ആരിം കൂട്ടരുത് രണ്ടാളന്നെ ന
ആ ഞമ്മ ആ വേണ്ട ഞമ്മക്ക് രണ്ടാളും തന്നെ എന്താ പറയാ ഷെയറിൻ പാർട്നേഴ്സ് ആയിട്ട് പോകാം
ആഹ് ആഹ്
ഉം
അഹ് പറ്റും ഏതായാലും നോക്ക ഇത് വിജയിക്കോക്ക
ഞാ തന്നെ
വിജയിച്ച് കഴിഞ്ഞാ നമ്മക്ക് വീണ്ടും ഇടാ കട നമ്മക്ക് ന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊ ക്കെ നമ്മക്ക് ഇത് ഇടാ ഒര് പേജ് ണ്ടാക്കിയാൽ ട്ടയില് ഇൻസ്റ്റയിലൊക്ക പേജ് ണ്ടാക്കിയാണ്ട്
ഉം അതന്നെ അപ്പയിന്നും ആൾക്കാര അങ്ങനെ ഇട്ടോളും
ഉം അതന്നെ
പിന്നെ ഓരോ റീൽസ് ഒക്കെ ഇട്ടാ തന്നെ
ഞാ കണ്ട ആ കടയില ന്നെ അവിടെ ഒരു വാടക ക്ക് കൊടുക്ക്ണര്ത്ണ്ട് അവിടെ ഇൻക്ക് തോൺ ണേവേറെ ഏതോ ഒരു കട ആദ്യം ണ്ടായിനി ഇപ്പ ഹ് ഓല അവ്ട്ന്ന് ഒഴിഞ്ഞ്ണ്
ഏഹ് ന്നാ അവിടൊന്ന് അന്വേഷിച്ചോ ക്യാ ദി
ഉം ഇന്ന് വിൾച്ചിട്ട് പറയണ്ട് വിൾ ച്ചോക്കണം അയിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ അറിയാനേ
ഉം ഉം എത്ര എന്താന്നൊക്കെ ചോയിച്ച് ഞമ്മക്കും പറ്റ്ണ്ടോ ഞമ്മള കൊണ്ട് ഒക്ക്ണ്ടോ
ആ ഒക്കെ ചോയിച്ചോക്ക
ഉം
പിന്നെ പിന്നെ നമ്മക്ക് പിന്നെപ്പ എന്തേ നീ അയില് അതല്ലാത്തെ ചെര്പ്പ്കട അത് വാണോ
ആ ആ അതാണ് ഞാ പറ്ഞ്ഞേ ഞമ്മക്ക് ഈ സ്ത്തൽ ഞമ്മള് ന്തയ്യാ ഞമ്മക്ക്പ്പോ ഒരു റൂമ് കിട്ടോല്ലോ ഇപ്പൊ രു കട വെക്കാള്ളെ ആ ക ടയില് നമ്മക്ക് എന്തയ്യ ഓരോവിഭാഗം പോലെ നമ്മക്ക് തിരിക്ക ഇന്നട്ട് ഒരു സ്ഥലത്ത് നമുക്ക് നല്ല പാർ ട്ടീ വെയർ കൊടുക്ക അഹ് ചെറിയ ബൊട്ടിക്കൊക്കെ ആവുമ്പ നമ്മള് അധി കൊന്നും വെ ക്കൂലല്ലോ കൊറച്ച് എങ്ങനെ ച്ച ബാക്കി നമ്മള് മടക്കി ഷെൽഫിലല്ലേ വെക്കാ കൊറച്ച് മോ ള്ള എല്ലാത്തിന്നും മോഡലുകളിൽ ഓരോ മോഡല് നമുക്ക് വെക്ക ക്ക മുന്നില് ക്കങ്ങനെ വെക്ക ന്നട്ട് ആൾക്കാര് വരുമ്പം മോഡല് ഇഷ്ടാവുമ്പോ ഓരാ രേ ചോയി
ഇക്ക് തോണ്തേ കൂടുതൽ ഷെൽഫ് വെക്ക് ണേ ട്ടിം നല്ലേ മറ്റേ അങ്ങനെ വെക്ക നല്ലേ തൂക്കിട്ടാണ് ചുരിദാറൊക്കെ
ആ അത് അൽ ഞാൻ പറഞ്ഞത് എന്താറിയോ ഞമ്മളിപ്പോ ഏഹ് ഇപ്പൊ ഒരു മോഡലിൽ തന്നെ കൊറേ കളറുകളിലൊക്കെ വരുവല്ലോ ആ തൊ ക്കെ നമ്മൾക്ക് തൂക്കണ്ടല്ലോ കൊറച്ചൊന്ന് ആൾക്കാർക്ക് കാണാള്ളയ്ന് കൊർച്ച് തൂക്കിയിട്ട് ബാക് ഒക്കെ തൂക്കിയാ നമുക്ക് എല്ലാ ഡ്രസ് എല്ലാ മോഡലും എല്ലാം തൂക്കാനുള്ള സ്ഥലം ണ്ടാവൂല കൊറെ നമ്മള് കളർ ഡിഫറൻസ് ഒക്കെ കൊണ്ടര്നോണ്ട് അപ്പൊ ഞമ്മളെന്തെയ്യ കൊർച്ച് തൂക്ക, ആഹ് ന്നാ ശരി